ഉം
ഹലോ
ഫ്രീ ആയിരുന്നോ എന്തെടുക്കുവായിരുന്നു?
ഉം ഫ്രീയാണ് ജോലിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞിനെ തോളത്തിട്ട് ഒറക്ക്‌ണ് ണ്ട് ഒറോ ഉം
ഫുഡൊക്കെ കയ്ച്ചോ?
ഫുഡ്‌ ആ രാവിലത്തെ ബ്രേക്ക്ഫ ആ കഴിച്ചു.
എന്താര്ന്നു ബ്രേക്ക്ഫാസ്റ്റ്?
പുട്ടും പയെര്ന്നു പയറും ണ്ടാക്കി. പയറ് പറ്റാത്തവര്ക്ക് പഴം.
പഴം ആ കറിയായിട്ട് വെക്കാറില്ലേ പുട്ടിന്.
അ കാറിവെക്കും കടലക്കറി ചിക്കൻ ക്കാറിയാണി എർച്ചിക്കാറിയാണി പുട്ട്
ആ അതെ അതെ ചിക്കനോക്കെയാണെകിൽ ഇച്ചരി കോമ്പിയെഷൻ കൂടുതല്ല.
ആ ആ.
ഇവിടെ പുട്ട് ആർക്കും ഇഷ്ട്ടവല്ല എനിക്ക് മാത്രം ഇഷ്
ആ ല്ലേ.
അപ്പൊ ഫുഡ് ഉണ്ടാക്കുമ്പോ എല്ലാരിം ഇഷ്ടം നമ്മള് നോക്കണല്ലേ.
അങ്ങനെല്ല ആ ചിലർക്ക് ചിലര് ഇഷ്ടല്ലാദോ - ശ, വെള്ളപ്പം അങ്ങനെയക്കെ മൂത്തമോന് വെള്ളപ്പം ഇഷ്ടല്ല രണ്ടാമത്തെ മോന് ദോശ ഇഷ്ടല്ല അങ്ങനെക്കെ അ ന്നാലു എന്തെങ്കിലൊക്കെ പറഞ്ഞകഴി അത് ദ്
അതന്നെ അതെ അതെ നമ്മൾ എല്ലാ ഫുഡും കുട്ടികളെ ശീ ക്കണം കുഞ്ഞിലെ മുതൽ തന്നെ ന്നാൽ വേറെവിടെ ചെന്നാൽ ഇപ്പ നമുക്ക് ഇഷ്ടപ്പെുള്ള ഫുഡ് കിട്ടണമെന്നില്ലെലോ അതെ അതെ ആ. എല്ലാർക്കും ആ ഇന്ന് ശകലം അ വല്ല്യ കുഴപ്പ ഇന്നലത്തെ അ ത്രയൊന്നും മഴയില്ലെന്ന്. ആ അതെ തെ ഈപ്രാവശ്യം പൊതുവെ മഴ കൊ കൊറവായിരിക്കും എന്നാണ് പറയുന്നെ.
അങ്ങനെണോ.
ആ കഴിഞ്ഞ വട്ടം നല്ല മഴ ഇണ്ടായിര് ന്നല്ലോ ഒരു
ആ ആ ഇങ്ങനെയല്ലേ പറയ പ്പ ഇപ്പൊ വെയില് കൂടുതലാണെങ്കി അതുപോലെ മഴയും അങ്ങനെയല്ലേ പറയാറ്
പക്ഷെ ഇത്തവണ അമ്മ്ക്ക് വെയില് കൊറവാ കേരളത്തിൽ ന്മൊത്തത്തിൽ എടുക്കുമ്പോ ആ കഴിഞ്ഞ വർഷം മഴ മെയില് മഴ തോടങ്ങി ഒര് ഏഴെട്ട് മാസത്തോളം കണ്ടിന്യൂസ് മഴായിരുന്നു ആ അപ്പൊ അത് വെച്ച് നോക്കുമ്പോ പൊതുവെ മഴ കുറവായിരിക്കുന്നൊരു ഇങ്ങനെ പറയപ്പെടുന്നുണ്ട് അറിയത്തില്ല പ്രകൃതി - പ്രകൃതിയല്ലേ എല്ലാം തീരുമാനിക്കുന്നേ. അതെ നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റ
എ എ എ എ എന്താ എപ്പഴ എങ്ങനെ എന്താന്ന് നമുക്ക് അറിയാം.
അതെ അതെ മുൻകൂട്ടി ഒന്നും പറ
ഉം ഉ
മഴ പെയ്താലും അത് പെട്ടെന്ന് മഴ വന്നിട്ട് സാധാരണ മഴയല്ലല്ലിത്
ആ അതെ പെട്ടെന്ന് അതെ ആ ചെലപ്പോ മഴ നല്ലോണം വരും പിന്നെ പെയ്യാതെങ്ങനണ് പോ കാറ്റ് കൊണ്ടോകും. അങ്ങനിം ണ്ടവർണ്ട് ലെ
കാറ്റൊക്കെങ്ങനെയിണ്ട് കാറ്റ് ണ്ടോന്നല്ലേ.
ഈ മിഞാന്ന് ന്നോ കാറ്റുണ്ടായി തോന്നുന്നു കരണ്ട് പോകുമ്പോള അറിയുള്ളു.
ആ അയ്യോ ഇ മയ്യേം കാറ്റുന്ന കരണ്ടിന്റെ പ്രശ്നണ്ടോ?
ഇല്ല അപ്പത്തേനെ വരും ചെയ്യും പോയ
വരും ആ ന്നാ പിന്നെ കൊഴപ്പില്ല കാറ്റില്ലെങ്കി നമുക്ക് ഇത്രൊ ഒരു ഫീലിംഗ് ഉണ്ടാകത്തില്ല മഴ.
ആ അതെ അത് ശരിയാ.
കാറ്റാണ് പ്രശ്നം.
ഉം അപ്പോഴാണ് മരങ്ങളൊക്കെ
അതെ അതെ അതെ നമുക്ക് മഴ പെയ്യുമ്പോ കാറ്റടിക്കുമ്പം എനിക്ക് ഭയങ്കര ഭീകരമായിട്
ആ ബ അപ്പൊമുക്കരു പേടിയൊക്കെ തോന്നൂല്ലേ ഉ കാറ്റൊക്കെ ഇണ്ടായിങ്ങട്ട കാറ്റടിച്ച മരങ്ങളൊക്കെ ഇങ്ങനെആ ഡിലയുമ്പോൾഒരു ള്ളവർക്കൊന്നും പ്രശ്നം ഉണ്ടാവൂല്ല അവിടെയും നാട്ടുംപുറത്ത് അങ്ങനെ ഉള്ളവർക്കൊക്കെ ഇ നമുക്ക് കാണാൻ പറ്റുവല്ലോ അങ്ങനെ
അതെ അതെ അതെ ഉം വെള്ളപൊക്കോ പല പ്രശ്നങ്ങളല്ലേ മൊത്തം കുട്ടികൾസ്കൂളിൽ പോവാനും എന്തോ
അല്ലെ അങ്ങന ഓരോ വർഷം മഴക്കാലം ഓരോ ദുരന്തങ്ങളും ഇങ്ങനെ നമ്മള് കേൾക്കും ഉം എല്ലാ വർഷംണ്ട് കണ്ട
അതന്നെ ഒരു പേടിയാ
ഉം ഉ ഉ പേടിയാ ആ സംഭവം എങ്ങനെയാണ് എന്താ ഒന്നും ഇപ്പ പറയാൻ പറ്റ റ്റൂലാ പല പല രീതികളിലാണ് ര ആ ദുരന്തങ്ങൾ വരുന്നത്
അതെ അതെ പണ്ടൊക്കന്ന് പറയുമ്പോ മഴ പെയ്ന്നു ആ മഴ പെയ്തു ആ കാലവർഷം ആ സമയം കഴിയുമ്പോത് തീർന്നു
തീർന്നു അത്ര ഇപ്പൊ ഒന്നുംല്ലല്ല അവിടെ ഇടിഞ്ഞ് ഇവിടെ പൊളിഞ്ഞ് അവിടെ സു അത് അങ്ങെ ഉ പേടിയാ
അതെ അതെ എപ്പം നമ്മള് നമ്മളെ നൊക്കം ചിലപ്പോ സുരക്ഷിതമായ സ്ഥലങ്ങളിലായിരിക്കും മിക്ക ആളുകളും താമസിക്കണതും പക്ഷെ എവിടെയാണെങ്കി എന്തെങ്കിലും തരത്തില ഒരു ചെറിയ ഇത് കാണും അതെ അത്തന്നെ അടു
ഉം
സ്കൂളിൽ പോകാൻ കുട്ടികക്കും പാട്
ഉം അതെ
ഉ്മെള്ളിലോട്ട് ഇറങ്ങി എന്തെങ്കില എന്തൊ ആവശ്യത്തിന് പോണെങ്ക നമുക്കൊരു ബുദ്ധിമു
ഉം ഉം സ്കൂൾക്ക് മക്കള് പോയാല അപ്പഴും നമ്മക്ക് പേടിയാലേ മക്കള് പോയി വരുവോളം തിരിച്ചെത്തോളോ നമുക്ക് പേട ല്ലെആ ഉ അതന്നെ
തിർ നമുക്ക് അന്നേരം ഓർക്കും ഈ മഴക്കാല അവധി മതി സ്കൂളുകളിൽ നിന്ന് ഓർക്ക ഈ മഴയത്ത് ആ് വേലക്കാരംന്ന് പറയ്പോ അത്രൊ ഒരു പ്രശ്നം അവര് സ്കൂളിൽ പോയലോടെ ഇരിക്കല്ലേ അതെ ഇതിപ്പോൊഅങ്ങനെല്ല
ഉം
തിരിച്ച് വല്ലണം വരെ നമു ഒരു ബുദ്ധിമുട്ടാണ്
ആ
കാത്തിരിക്കണം
ആ ആ മ മക്കള് നല്ല ഇയിപ്പോ ആര് ഞമ്മളെ വീട്ടിൽന്ന് പോയാലും ജോലിക്ക് പോവവായാണെങ്കിലും എല്ലാം കൊണ്ടും ഉം
ആരാണേലും അ
അതെ ആ ആ ഇതിറെ മുമ്പ് മ്പോന്നും ഇ കൊറേകാലം മുമ്പ് ഇങ്ങനത്തെന്ന ഒരു പ്രശ്നല്ലേനു ഇപ്പൊ എങ്ങനെയാണല്ലേ എല്ലാം കൊണ്ടും ഞമ്മുക്കൊരു ജീ ആ ഇതുപോലത്തെ ഒരു ആദ്യം ഒന്നും ഇണ്ടായില്ല അന്ന്
ആ ഇല്ല ഒരു കൊഴപ്പ ഇല്ലായിരുന്നു അതാ മഴ ആഹ നമ്മളൊക്കെ പഠിക്കുമ്പോ നമ്മുടെ കുട്ടിക്കാലത്ത് മഴ നനഞ്ഞു ചേർന്ന് പോ പോവ വരിക അങ്ങന സ്കൂൾ വണ്ടികളൊന്നും ഇല്ലായിരു ന്നന്ന്
അന്ന് പൊഴകളും, തോടുകളും എല്ലാനുംണ്ട് എല്ലാനും കടന്ന യാൾ സ്കൂളിൽ പോയിണ്ട്, എന്നാലും നമുക്ക് പേടിണ്ടായില്ല അല്ലെ? തിരിച്ചെത്തും ഞമ്മൊ ഒരു പ്രശ്നോല്ല. പ്പൊ ഒരു മക്കളെ താനും പേടിയാണ്
പേടിയാണ്ന്ന് പറഞ്ഞാൽ, വീടിന്റെ മി റ്റത്തൂ ന്ന് സ്കൂൾ വണ്ടിക്ക് കയറിപ്പോയി അവിടെ ഇറങ്ങുവാ ന്നിട്ട് തിരിച് വന്ന്ന്നാലും നമുക്ക് ഭയാണ്. അതെ. പണ്ടൊക്കെ നടന്ന് കിലോമീറ്ററുകളോളക്കെ നടന്ന് പോയിട്ട് വരുമ്പോ എന്തോ എന്തോരം കുട്ടി
ഉം. ഞങ്ങളന്നെ എന്തോരം പൊയക്കെ കടന്ന് ചില എന്റെ കൂട്ടുകാരികളൊക്കെ ഉണ്ടായി തോട് പാടൊക്കെ വെള്ളം നിറഞ്ഞ് ചെറിയ വയ്യല്ലേ ഇണ്ടാവോള്ളൂ ഒരു വരമ്പ് മാത്രം. അതിൽ കൂടെക്കല്ലേ നടന്ന് ന്നന്നൊക്കെ, ഉം
ഉം. പക്ഷെ അന്നൊന്ന് നമ്മൾ ഇത്ര അപകടങ്ങളോ ഒരു
ആഹ് ഇല്ല ഇല്ലല്ല ആ ഇല്ല ഇപ്പ, മരണങ്ങളോ അങ്ങനെ ന്നും ണ്ടാവാറി ല്ല അന്നൊന്നും.
രോഗങ്ങളും ഇല്ല.
രോഗങ്ങള് ഇല്ല, അതെ സ്കൂളിലൊക്കെ മഴ നനഞ്ഞല്ലെ വരാ കൊ ചെലരെ കയ്യിലൊന്നും കൊട ന്നെ ണ്ടാവൂല അന്ന് പിന്നെ മഴക്കോട്ടൊന്നും ഇല്ലല്ലോ? കൊറവല്ലേ, പൊതുവായിട്ട് ഇല്ലല്ലോ മഴക്കോട്ട് കോട്ടൊന്നും. ഉം കൊടആ അത്രേ ഉള്ളു. ബുസ്തകൊക്കെ നനഞ്ഞിട്ടുണ്ടാവും, ഉം.
സൗകര്യങ്ങൾ കൂടും തോറും എനിക്ക് തോന്നുന്നു, മനസ്സിന് ബുദ്ധിമുട്ട് കൂടുതൽ ഉണ്ടാവാണെന്ന തോന്നുന്നത്. അതെ ആ അതെ അതെ അങ്ങനെ പേടികളും കൂടും.
പ്പൊ പേടികൾ കൂടും.
കൂടും അതെ. എന്നാലും രോഗങ്ങള് നമുക്ക് അത ഏ ഏറ്റവും പ്രശ്നം അതാ. ഈ കാലാവസ്ഥയി മാറുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും പല പല
ആഹ് ര ആഹ രോഗങ്ങൾണ്ട് പല എങ്ങനെ, എവിടന്നൊക്കെ വര്ണത് അതും അറിയാൻ പാടില്ല പോയി മ്. അതിനനുസരിച്ച് അപ്പൊ ഒരു കൺപിടിത്തം ണ്ടാവും, അതിനൊരു പേരു ണ്ടാവും രോകത്തിന് ല്ലേ?
ആഹ് പേര് തന്നെ അങ്ങനെ കണ്ട
ആഹ് അതാണ് അത്ഭുദ ഓരോ രോഗത്തിനും ആ ഒരു പേരും കണ്ടുട്ച്ചിട്ടുണ്ടാവും.
പേര് കണ്ടു പിടിച്ചിട്ടു ണ്ടാവും. അതെ അതെ ങ്ങനെ ഉണ്ടായി കൊണ്ടിരിക്കും, ന്നുള്ളതാ ഒന്ന് മ ഒന്നു മാറി. പിന്നേം, പിന്നെ വന്നോണ്ടിരിക്കുവല്ലേ? നമുക്ക് ന്യൂസ് ചാനൽ വെച്ചാ ത് മാത്രമേ ഉള്ളൂ ഒരു ദിവസം ഒരു രോ രോഗമാണേലും എന്താണേലും.
ഇപ്പൊ ഈ മഴക്കാലായ ഇതന്നെ കാരം രോഗങ്ങള് ഓരോ പനികള് പലവിധം, പല രീതികളില് പല പേര്ള്ള പനികള്
ആ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ? ഒരു പുതിയ പനി വന്നിട്ടൊന്നണ്ടല്ലോ.
ഷിഖല്ലേ?
ഉം ആഹ ശിഖല്ല എന്ന് വെച്ചാല് ഇത് രോഗണ്ടായിഈ മരണമാണ് മരണപ്പെെട്ടെന്ന് കേ നമുക്ക് ഒരു ഭയമാണ്.
ആഹ് അത് അപ്പഴാണ് ഭയം ഞമ്മക്ക്.
ട്ട് പോകുന്ന പോലെ അല്ലല്ലോ? ഈ ശിഖ ല്ല യൊക്കെ വന്നിട്ട് മരണമടഞ്ഞന്ന് പറയുമ്പോം?
ഉം ഉ
അതെങ്ങനെ വരുന്നു? എവിടന്ന് വരുന്നു? എന്നുള്ള ടെൻഷനാണ് നമുക്ക്. ചെറിയൊരു പനി നമ്മുടെ വീട്ടിൽ വന്നാലും നമുക്ക് ആ ഒരു
ഉം വയാണ് നമ്മക്ക്
അതെ
ഉം
പർഞ്ഞാല് ഹ് ഭയത്തോടെ മാത്രേ ഇന്നത്തെ കാലത്ത് നാളെ വിചാരിച്ച് ജീവിക്കാപറ്റതൊള്ളൂ
അതെ അഹ് ശരിയ ഇപ്പൊ നാളെന്ത് വരുന്നുള്ള ആരു ഭയം അതും ഉണ്ട്
അതെ അതെ വേനൽക്കാലത്തും ഭയം തന്നെ അന്നെരം പിന്നെ വേറെ കൊഴപ്പൊന്നുല്ല അന്നേരം
ന്നാലും ഈ മഴക്കാലത്ത് പോലെ അത് മഴക്കാലത്ത് അതുപോലെ ഇല്ല തോന്ന്ണ്ല്ലേ വേനൽകാലത്ത് കാലം
ആ ഇല്ല ഇല്ല അത് പിന്നെ ഈ ഇയ ജന്തുക്കളുടെ ശല്യവും
ആ അതിപ്പോ ഒരു കുറച്ചായിട്ട് ഇപ്പോങ്ങനെ തുടങ്ങിറ ഇയ ജന്തുക്കൾ
അതെ അതെ കഴിഞ്ഞവർഷ ഇത്രയു ഒരു ഇതായിട്ട് വന്നകേട്ടോ അത്രയും ആഹ ര് പ്രശ്നല്ല താണ് അത് പിന്നെ പറഞ്ഞ പോലെ പരിസ്ഥിതിൽ ഉണ്ടാകുന്ന പുരോഗതിയുടെ
ആഹ അതെ അതെ അല്ലാ ഈ ഈയ ജന്തുക്കൾ ഉള്ളട് ത്തൊക്കെ അല്ലെ വീടൊക്കെ കയറ്റി ഇപ്പോ അങ്ങനൊക്കല്ലേ മരങ്ങളൊക്കെ വെട്ടി മരം വെട്ടി കാടൊക്കെ വെട്ടി പാവം അവറ്റൾക്കൊരു സേഫ്റ്റി സേഫ്റ്റി ഇല്ലാത്തോണ്ട് അങ്ങനെ
അതെ അതെ ജന്തുകളെല്ലാം
ഉം ആ വരുവാ അതിനു ശല്ലിയം കാട്ടാനഅങ്ങനെക്കെ പറഞ്ഞു ഓരോ കടുവക്രമണം ന്നൊക്കെ പറഞ്ഞു നമ്മൾ കേൾക്കുന്നത്
അവർക്കവിടെ സുരക്ഷിതം ഇല്ലാത്തത് കൊണ്ട് അവര് ഇറങ്ങി വരുന്നതാവും
ഹ ആയിര്ക്കും
അതെ അതു അവർക്കും കുഴപ്പം മനുഷ്യനും കുഴപ്പം അപ്പൊ രണ്ട് കൂട്ടർക്കുഴപ്പം എല്ലാം മാറുവായിരിക്കും അല്ലേ എന്നെങ്കിലും മാറുന്ന് പ്രതീക്ഷ
ഉ ഇനിയിപ്പോ ത് മാറും എന്ന് പ്രതീക്ഷ ശല്ലിയം കൂടതൽ കൂടി വരുന്നല്ലോ അങ്ങനെയല്ലേ ഉള്ളു അല്ലെ അങ്ങനെണ് പോണത് ആ മനുഷ്യന്മാരെ ജീവിത രീതികളും എല്ലാം യന്ത്രവൽക്കരണം എല്ലാം കൊണ്ടും അല്ലെ
ശരിയാതെ